ഹലോ
ഹലോ കേക്ക്ന്ന്ണ്ടിലേ
ആഹ് കേൾക്കാലോ
എന്താക്കേര്ന്നൂ.
ഞാൻ ദേ ഇപ്പ ഇവിടെ കിടക്കുന്നു വെറുതെ കെടക്കുവാ ഉം അവടെ എന്തുവാ ഏയ് ഇല്ലല്ല ചോറ് കഴിക്കാൻ സമയായില്ല ഞങ്ങ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവും കഴിക്കുമ്പഴേ
അതേലേ
അവടെ എന്താ പരിവാടി ഹലോ
ടി വി കാണുവാര്ന്നു
ടി വി കാണുവാണോ ഓഹ് അത് ശരി എന്തുവാ കാണുന്നത് സിനിമയോ സീരിയലോ എന്തുവാ കാണുന്നത്? ഉ
ടോപ് സിംഗര്
ആ ടോപ്പ് സിങ്ങർ ആണല്ലേ ഓ ശരി ശരി ഞാനും കാണാറുണ്ട് ഇടക്ക് ടോപ്പ് സിങ്ങർ ഉം നല്ല പരിപാടില്ലേ
ഓ ആ അതെ
ഉ പിള്ളേരുടെ പാട്ടുകളൊക്കെ നല്ല രസല്ലേ കാണാൻ കേക്കൻ ഉ സിനിമയൊന്നും കാണാറില്ലേ
ഓ സിനിമ ഇപ്പൊ കണ്ട അത് പരസ്യയപ്പോ ഇങ്ങനെ അത് വെച്ചോതാ
ആണോ ഓ അത് ശരി
ഉ
ഉം എന്ത് ഏ ഏത് സിനിമയാണ് ഇഷ്ടം സ്റ്റാഡർഡ ഉള്ള സിനിമയൊക്കെ ഇഷ്ടാണോ സ്റ്റണ്ടുകളൊക്കെള്ള സിനിമ ഇഷ്ടമാണോന്ന് ഇടിപ്പടം ഇടിയൊക്കെയ ആണ് അല്ല
ആ ആ ക്രൈം ത്രില്ലർ
ആ അതണ ഇഷ്ടം ഉ ഓ അത് ശരി ഉം ഹാസ്യം ഹാസ്യം ചിത്രമൊന്നും ഇഷ്ടല്ലേ ചിരിക്കാൻ
അങ്ങനത്തെെയ ഒന്നും ഇഷ്ടയില്ല അനക്കെ കൊഴപ്പല്ല കാണും
ഉം എനിക്ക് കൂടുതൽ ഈ തമാശകളൊക്കെയുള്ള സിനിമയാണ് ഇഷ്ടം കാണാനായിട്ട്
അതെല്ലേ
ഞാൻ കൂടുതലും കാണുന്ന അങ്ങനെയുള്ള സിനിമകളാണ് പിന്നെ ഈ കോമഡി പരിപാടികളൊക്കെ ക്ക ഉണ്ടല്ലോ ആ അതൊക്കെയാണ് ഞാൻ കൂടുതലും കാണാറുള്ളത്
അതെല്ലേ
തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുവോ
ഓ കാനലുണ്ട്
ണ്ടല്ലേ ഉം ഉ
ചേച്ച വരുമ്പോൾ കൊണ്ടോക
ഓ ഓ അ ശരി ഉം ഞാന അങ്ങനെ പോവാറൊന്നുമല്ല മോന ഇടക്കിടക്ക് പോക സിനിമയെ തിയേറ്റർ പോയി കാണാം ആ പിന്നെ ടി വി ടിവിയിൽ വരുമ്പോഴേക്ക് കാണും പിന്നെ ഇല്ല ഈ ഹോട്ട്സ്റ്റാർ പിന്നെ നമ്മടെ പ്രൈമ ഒക്കെല്ലേ ആ അതിലൊക്കെ ആ അതിലൊക്കെ കാണാറുണ്ട്
ഉം ഇപ്പൊ എറങ്ങുന്ന സിനിമാളൊക്കെ കാണലുണ്ടോ?
വേറെ എറങ്ങുന്ന സിനിമകളൊക്കെ കാണാറുണ്ട് ചെലതൊക്കെ കാണും ചെലതൊന്നും കാണത്തില്ല ആ ഞങ്ങള് ഹോട്‌സ് സ്റ്റാർലാ കാണുന്നത് അപ്പെടയ്ക്ക് ഇങ്ങനെ ഏ കൊറച്ച് സമയം ന്നമുക്ക് ഫ്രീ കാണാൻ പറ്റുള്ളൂ പിനെ ന്നമ്മള് പൈസ കൊടുക്കണം കാണാനയ്ട്ട് ആ അപ്പത് കാരണം കൊറച്ച് ടൈം ആ ഉള്ളത്രം കാണും പിനയ്ന് പിന്നെ അത് കാണുന്ന പിന്നെ കൊറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെയാ അല്ലെങ്കിൽ നമ്മള് അവർക്ക് പ്രീമിയം അടക്കണം.
ആ എത്ര രൂബെ ന്നാപ്പത് ന്നാല് നൂറ്റി ഇരുവത്താറ് ഒരു ദിവസം ആ
അങ്ങനെങ്ങാണ്ടാണ് ആ
ഉം തിയേറ്ററി പോക്കില്ലേ
എന്തോ ഏ തിയേറ്ററിൽ ഞാനങ്ങനെ പോവാറില്ല എന്നായിരുന്നു വിഷുവിനെങ്ങാണ്ടും വി വിഷുന് പോയാര്ന്ന് തിയേറ്റർല് പോയി കണ്ട് സിനിമ ഉം മോനുവായ്ട്ട് പോയി ഉം അല്ലാതെ ഞങ്ങള് പോവാറില്ല. പിന്നെ ഇപ്പൊ മിക്ക സിനിമകളും ഹോസ്റ്റാർലൊക്കെ വരുവല്ലോ അപ്പഅങ്ങനെ കാണാറുണ്ട്
ലാസ്റ്റായ്കണ്ട സിനിമേതാ
ഞാൻ എന്തുവാണ് നമ്മടെ ആ ട്ടൊവിനോടെക്കെ സിൻമ ണ്ടായിരുന്നല്ലോ പള്ളിച്ചട്ടമ്പി പള്ളിച്ചട്ടമ്പിന്ന് പറഞ്ഞിട്ട് സിനിമയില്ലായിരുന്നോ? ആഹ അതെ എന്റെതാണ് ഇഎടക്ക് പോയ് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന സിനിമയാണത്
എങ്ങനെ ഉം ഉം
അവിടെ എന്തോ സൗണ്ട് കേക്കുന്നെ
അമ്മ തയ്ക്കുന്നുണ്ട്
ആഹ് ഓ തയ്ക്കുന്ന സൗണ്ടാണല്ലേ അത് ശെരി അ അ ഉം സീരിയലൊക്കെ കാണാറുണ്ടോ?
ഏയ് സീരിലൊന്നും കാൺലില്ല
കാണാറില്ലല്ലോ മ് ഹ് കാണാറ്ള്ളണ്ട് വിടെയും കാണാറൊന്നുംല്ല കോമഡി പരിപാടിയൊക്കെ കാണോ അത് മറ്റേ ഒരു ചിരി ഇരു ചിരി ബമ്പർ ചി
ആ ആ ടീവിയെ കാണലില്ല. ഫോണിലെന്നെ കാണലള്ളൂ വല്ലപ്പോഴൊ ഒക്കെ ട്ടി വി കാൺലൊള്ളൂ ബോറടി ഇപ്പ നെറ്റ് യ്യാനായി അപ്പൊങ്ങനെ ഫോണി നെറ്റയ്യാരാവുമ്പോ ടീവി എടുക്കും
ശരി ഉം ഉ ഇത് ഇത്ണ്ടോ മറ്റേ ഏ എന്താണ് ഉം ഡിശ്ശാണോ
ഏ അല്ല ഫോക്സ് കൈ
ആണല്ലേ ഓ ഓ ഓഓ അയ് ശെരി ഉ ഉം ആർടാ സിനിമ്യാ കൂടുതലിഷ്ട്ടം ഏത് ന്നടനേ ഇഷ്ടം
വിജെയ്നെ
ഓ തമിഴിലാണല്ലേ തമിഴ് അവിൻ വിജയുടെ സിനിമ മാത്രമേ കാണാറുള്ളൂ മലയാള സിനിമയൊന്നും കാണത്തില്ലേ ഇപ്പൊ
മലയാളം കാണും എന്നാലും വിജിയന്റെ സിനിമയാണ് കൂടുതല ഇഷ്ടം
ഉം കൂടുതലും വിജയുടെ തമിഴ് സിനിമ കാണാനാണ് ഇഷ്ട അല്ലേ
ആ തമിഴ്സിനിമ കാണാനാണ് ഇഷ്ടം
ഉ ഉ അത് ശരി
പിന്നെ വിജയി നിർത്തിയല്ലോ
എന്താ
വിജയ്തന്നെ നിർത്തിയല്ലോ
ആ വിജയ് ഇപ്പം സി എം ആയില്ലേ
ഉംഉം
മലയാളത്തിലാര് മലയാളത്തിലെ ആരെ ഇഷ്ടം
ഇപ്പ ഇപ്പൊ ഹാഷറിന് ഇഷ് പ്പ അങ്ങനെ ഇപ്പ ഇപ്പ വയറലായി വന്നിരിക്കുന്നവർ എനിക്കാ ഇഷ്ടം
ശരി ഉ ഉ ഉ
വാഴ കണ്ടിരുന്നോ
ഇല്ല ഇല്ല ഇല്ല കണ്ടില്ല ഞങ്ങള് ഈ വിഷ് പോയപ്പോ അതൊക്കെ ആ വല്ല ഈ ഹോട്ട് സ്റ്റാറില് വന്നപ്പോഴീട്ട് ആ കൊറച്ച് കണ്ട് കേട്ടാ ആ മുഴുവനായിട്ട് ഇന്ന് കണ്ടില്ല കുറച്ച് ഇവിടെ ഇവിടെക്കെ കണ്ടു എന്നാലും കഥ എങ്ങനെയാണെന്നും മനസ്സിലായി വാഴ ടൂ ഏ
ആഹ് പിന്നെ ഇപ്പ ഒരുവിധ സിനിമകളൊക്കെ നമ്മുടെ ജീവിതത്തിനെ പറ്റിട്ട് തന്നെള്ളതല്ലേ ഇപ്പൊ നടന്നൊണ്ടിരിക്കുന്നന്നെ
ഇടക്ക ഇങ്ങനെ അതിന് കഴിഞ്ഞു ഒരു സിനിമ ഹോട്ട് സ്റ്റാറിൽ കണ്ടിട്ട് പിന്നെ അത് നല്ല സിനിമയായിരുന്നു അപ്പൊ അത് കണ്ട് വന്നപ്പയെ അവര് പ്രീമി അടക്കണെന്നും പറഞ്ഞു പ്രതിച്ചായന്നെപറയുന്ന ഒരു സിനിമ നിവിൻ പൊളിയുടെ
ആ അറിയാ റിയാ ഞാന് ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട് കാണണം
ആ നല്ലയാ ഓ അപ്പൊ അതിങ്ങനെ കണ്ട് വന്നപ്പോഴേക്ക് പിന്നെ അവര് പ്രീമിയം അടക്കണന്ന് പറഞ്ഞു ആ അപ്പൊ പിന്നെ ഇനി അത് ഇനിയിപ്പ അടുത്ത മാസം കാണാൻ പറ്റും അ ഓരേ മാസം അതൊരുകൊറച്ച് കൊറച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും ഓരേ മാസമായി അങ്ങനെ ആ പിന്നെ പൈസടക്കൂല്ലല്ല പിന്നെ അതങ്ങ് നിർത്തി വെച്ചു പിന്നെ അടുത്ത മാസം ബാക്കി കാണാലോ അങ്ങനെ ഉ അങ്ങനൊയൊക്കെ കാണാറുള്ളൂ സിനിമ പിന്നെ കൂടുതലും ഈ ടോപ്പ് സിംഗർ കാണും കേട്ടോ പിളെളരുടെ പാട്ട് അത് കാണും പിന്നെ ഈ കോമഡി പരിപാടികാണും ഇത് ഇത് ഏറ്റം വേറെയൊക്കെ പരിപാടില്ലേ
ഇല്ലേ റിലേസ് ഒന്നും ഇഷ്ടില്ലേ
ആ ഇഷ്ടമാണ് എടക്കൊക്കെ ഞാൻ കാണാറുള്ളു എനിക്ക് അങ്ങനെയ കൂടുതലാഅ ഇഷ്ട അല്ലെ ഇൻക്ക്കൂടുതൽ ഏർ എന്താണ് ചിരിക്കുന്ന തമാശ പടങ്ങളാണ്
അതെല്ലെ ദൃഢം കണ്ടിരുന്നോ
ഇല്ല ദൃഢം കണ്ടില്ല ദൃഢം ഞാൻ കൊറച്ച് കണ്ടു കൊറ കുറച്ച് കണ്ട് ആദ്യം കൊറച്ച് കണ്ട് പിന്നെ കണ്ടില്ല കാണോന്ന് വിചാരിച്ചിരിക്കുന്നു
ആ ല്ലേ
പറയുന്നത് കേട്ട്
ആ നല്ലതാ കൊള്ളാം ക്രൈ അതും ക്രൈം
ആ ക്ര ക്രൈ ആണ് ക്രൈ പിന്നെ വേറെ സിനിമ ഉണ്ടായിരുന്നല്ലോ ഏതായിരുന്നു ശ ഏ
ഓ ഏതാ
ആ ഇത് എന്തുവാണ് സംഭവം എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ
ആ സ ആഹ അതും ഇതേപോലെ തന്നെ അതും. ഞാൻ അത് ഇറങ്ങിട്ട് കൊറച്ചായില്ലേ?
ആഹ അത് ഞാൻ കൊറച്ചൊക്കെ കണ്ട് കേട്ടോ പിന്നെ കണ്ടില്ല. എനിക്ക് അപ്പ അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. എനിക്കങ്ങനെ.
കണ്ടാ
ആഹ അത് കാരണം എനിക്ക് ഒരു പനി. കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര ഭീകരമായി സിനിമയാണ്
ഉം അതരു അത് കഴിയുമ്പത്തേക്ക് ആകെ കിളി പാറും.
ആഹ ഞാൻ കണ്ടില്ല അത് കാരണം ഇ വരു കാണണം ഇനി
ഉം
ഉം അങ്ങനെ അങ്ങനെ ഇടക്കിടക്കെ സിനിമ കാണാറുണ്ട്. പിന്നെ പഴയ സിനിമയെക്കനിക്ക്‌ ഭയങ്കര ഇഷ്ടാ.
ആഹ
അപ്പൊ ശരി എന്നാലേ. ഓക്കെ വിളിക്ക ഓക്കെ ഓക്കേ